ഓഹ്
ആഹ് ഇപ്പം കേക്ക്ന്ന്ണ്ട്.
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് പറഞ്ഞോളൂ പറഞ്ഞോളു സുഖം. സുഖം സുഖമായിരിക്കുന്നു ഉം
ഞാനിന്ന് ഭക്ഷണങ്ങളെ കുറിച്ച് പറയാലോന്ന് വെച്ചിട്ടായിരുന്നു.
ആഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഭക്ഷണം നമുക്ക് പ്രധാനാണല്ലോ മനുഷ്യന്മാർക്ക് ജീവിക്കണങ്കില് ആഹാരം കൂടിയേ തീരു.
അതെ അതെ പക്ഷെ നമുക്ക് എല്ലാ ആഹ് ഉണ്ടാക്കാറുണ്ട് ഭക്ഷണക്കെ ണ്ടാ ക്കാറുണ്ട്
ആഹ് ആഹ്
നമ്മള് വീട്ടില് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കില് കൂടുതല് ഹേം എന്താ പറയാ പച്ചക്കറി അങ്ങനെള്ള ഭക്ഷണങ്ങളൊക്കെയാ ണ്ടാക്ക.
മാംസം ഉപയോഗിക്കാറില്ല?
മാംസം കുറവാ ഉപയോഗിക്ക.
ആണോ ആഹ് ആഹ് ആഹ് അത് താല്പര്യം ഇല്ലാ?
ഏഹ് താല്പര്യം ഇല്ലാത്ത കാരണല്ല ഏഹ് നമ്മള് പൊതുവേ അങ്ങനെ ണ് ഭക്ഷണങ്ങള് ഇങ്ങനെ ഈ പച്ചക്കറികള് പൊതുവ വീട്ടിലിങ്ങനെ കൃഷിത്തോട്ടമൊക്കെ ഉള്ളത് കൊണ്ടേ.
കൃഷിയുണ്ട് കൊറേയുണ്ടോ?
ആഹ് ഇപ്പം അത്യാവശ്യം അടുക്കള കൃഷി. നമുക്ക് വീട്ടില് ക്ക്‌ ആവശ്യള്ള പച്ചക്കറികളും ആഹ് ഇണ്ട്ണ്ട് ആഹ് ഇഷ്ടാണ് നമ്മൾ ഇവിടെ കൃഷി കൃഷിഭവൻന്ന് ഗ്രോബാഗും വിത്തും ഒക്കെ കിട്ടോയ്. അപ്പൊ വീ ട്ടില് ആഹ് അതന്നെ വീട്ടില് തന്നെ കൃഷി തോട്ടൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളും പൊറത്തുന്ന് അങ്ങനെ ഏഹ് വേടിക്കലൊക്കെ കൊറവാ അതുകൊണ്ട്. ഇവിടെ എന്താണ് മാംസം ഏഹ്
തീരെ പുറത്തൂന്ന് വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല.
തീരന്നല്ല നമുക്ക് ഇങ്ങനെ ഈ മറ്റേ വേറെ പ ഈ കുമ്പളങ്ങ വെള്ളരിക്ക അങ്ങനെയുള്ളത് ഇങ്ങനെ കറി വെക്ക്യ അല്ലാതെ ഇങ്ങനെ വീട്ടില് ഇല്ലാത്ത മറ്റു ഇതൊക്കെ ഉണ്ടാവില്ലിയേ
ഏഹ് ഏഹ് ഏഹ്
ഉം ഉം കോളിഫ്ലവറ് അതുപോലെയുള്ള അതൊക്കെ പൊ ത്തുന്ന് വാങ്ങാ ചെയ്യ.
പക്ഷെ എന്തായാലും നമുക്കൊരു മുട്ടയെങ്കിലും വേണ്ടേ ദിവസം.
ഹ ഹ ഹാ മുട്ട മുട്ട കഴിക്കും മുട്ട കഴിക്കും അല്ലാതെ മാംസം അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല. സൺഡേ വീക്ക്ലി വൺസ് അങ്ങനെയൊക്കീട്ട് ഉപയോഗിക്കാറുള്ളൂ.
ബിരിയാണിയക്കെ ഉണ്ടാക്കാറുണ്ടോ?
ഉം അത് മന്ത്ലി വൺസ്‌ ക്കെഈട്ട് ഉപയോഗി ക്കും ആഹ് അങ്ങനേട്ടോ എങ്ങനെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കോ വീട്ടില്.
ആഹ് ഉണ്ടാക്കും ഉണ്ടാക്കും.
ഉം ഉം
ഇതേ ഭക്ഷണം ഇണ്ടാ ക്കല് തന്നെ ഒരു ഹെവി ടാസ്ക്ല് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടി അല്ലേ? ദിവസം ഓരോന്ന് എന്താ വെക്കേണ്ടിയെ എന്താ വെ കണ്ടിയെന്നുള്ള സ്ത്രീകളുടെ ഒരു ഒരു പ്രധാനപ്പെട്ട വിഷയല്ലേ. ഇന്നെന്താ കറിയണ്ടാക്ക ഇന്നെന്താ കറിയിണ്ടാക്ക ഇന്നെന്താ
ആഹ് അതെ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കി അടുത്ത ദിവസ ത്തിന്റെ അത് ഭയങ്കര ടാസ്ക്കാ.
അതെയതെ അതെ ഭഷണം റെഡി ആയോ ഉം ഉം.
ഉം
പിന്നെ നമ്മളിപ്പോ കേരളത്തില് അങ്ങ് എല്ലായിടത്തും പല വ്യത്യസ്തമായ ഇതല്ലേ.
ഉം ഭക്ഷണങ്ങളാണ് ഉം ഓരോ സ്ഥലത്തിനനുസരിച്ച് അവരുടെ ഭ ഭക്ഷണ രീതികളും മാറ്റണ്ടാവും. ഉം അങ്ങനെ ഇപ്പോ ഇങ്ങനെ ചിലർക്ക് ഇങ്ങനെ മാംസാഹാരം ആഹാരങ്ങൾ ആവഷ്യ ട്ട്ണ്ടാവ ചെലോർക്ക് ഇങ്ങനെ
ഒട്ടേക്കെല്ലും പിന്നെ പൊറത്ത് പോയിട്ട് ഫാസ്റ്റ് ഫുഡ് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോ പിന്നേ വീട്ടിലത്തേ ഭക്ഷണൊന്നും അങ്ങനെ താല്പര്യേല്ല.
ആഹ് അത് ശരി ഹും ഹും.
ഇതിലെ തന്നെ ഏഹ് പല കാര്യങ്ങളല്ലേ ഇപ്പൊ എല്ലാം അറേബ്യൻ ഫുഡ്സ് ലത് കാര്യങ്ങളല്ലല്ലോ ഇപ്പോ എല്ലും വേണ്ടത്. എനിക്ക് നമ്മ നമ്മളെ നാടൻ രുചികളൊന്നും ഇപ്പോ തീരെ പിടിക്കുന്നില്ല. അപ്പങ്കിലും ഹും അയിന അതിനനുസരിച്ചിട്ട്. അസുഖങ്ങളും വരുന്നുണ്ട് പിന്നെ ലേ ഏഹ് കുറേ വൈകിള്ള ഭക്ഷണം, പൊറത്തുന്നുള്ള ഭക്ഷണം അങ്ങനെയല്ലാം ആയതോണ്ട് എല്ലാരെ ആരോഗ്യ കാര്യത്തിലാണെങ്കിലും ഭയങ്കരം പ്രശ്നങ്ങളല്ല വര്ന്നേ..
ആ അത് ശരിയാണ് ഉം. ആ ഉണ്ട് ഉണ്ട് ഉം അസുഖങ്ങൾ വരുന്നുണ്ട്.
ഉം. കുട്ടികളുണ്ടോ വീട്ടില്?
ആ ഉണ്ട് ഉണ്ട് ഉണ്ട്.
ആ ആ അവര് വീട്ടിലത്തെ തിനെക്കാളും താല്പര്യം പുറത്തില്ലല്ലേ?
ആതന്നെ പൊറത്തത്തെ ഭർഷണം തന്നെ ഇഷ്ടം അവർക്ക്.
പ്രധാനയിട്ട് പൊറോട്ട.
ആ അതെ അതെ അതെ ഉം ഉം അത് തന്നെ ഇഷ്ടം. ഉം അവര് പച്ചക്കറികളൊക്കെ കഴിക്കണത് കൊറവാ.
പൊറോട്ട ആക്കാൻ പഠിക്കേണ്ടി വരു നമ്മൾ അതിനന്നെ കൊറെ കൊറോന്നേം സമയത്തിൽ ട്രൈ ചെതാണ് അതിനോട് മതിയത.
അതെ ആഹ ആഹ് ആഹ ആഹ ആഹ് ആഹ.
കേക്ക്
വീട്ടിലുണ്ടാക്കോ അത്?
ഒരു പ്രാവശ്യം ആ കൊറോണന്റെ സമയത്ത് എല്ലാരും പല പാചകങ്ങളും, ശ്രമങ്ങൾ നടത്തിട്ട ആ സമയത്ത് കൊറ കേക്ക് ക്കെ ഉണ്ടാക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പൊറോട്ട ഒരു പ്രാവശം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെല്ല ഫ്ലോപ്പായി കേക്ക് കേക്ക് കുറച്ച് ലെവലായി വന്നതാ പിന്നെ മടു-
ഉ ആ ശരി അങ്ങനെ പൊറത്തേക്കൊക്കെ ഇങ്ങനെ കൊടുക്കുവോ?
ഇല്ല ഇല്ല നമ്മള് മാത്രം ഉപയോഗിക്കാ ഉണ്ടാക്കി നോക്കിയതാണ്. ക്ഷെ കൊറെ മെനക്കെട്ട പരിപാടി ആയത കൊണ്ട്,
അത് ശെരി ആ അതെങ്ങനെ വീട്ടില് ക്ലാസിന് ങ്ങാനും പോയിട്ടുണ്ടായിരുന്നോ?
ഇല്ല നമ്മള് ഇതില് യൂട്യൂബില് കണ്ടുപഠിച്ചത് ഉം ഉം
അപ്പൊ അതിന്റെ സംഗതികളൊക്കെ വാങ്ങണ്ടേ?
ഓവണന്റെ ആവശ്യന്നും ല്ലാണ്ട് കുക്കറിലെല്ലാം ചെയ്യുന്നതും. പാത്രത്തി ചെയ്യുന്നതല്ലേ ഇന്നേരം എല്ലാരും ചെയ്തൊണ്ടിരുന്നത്. ആഹ അങ്ങനെ ചെയ്ത് നോക്കിയതാ.
ശെരിയാവോ അങ്ങനെ ചെയ്താ?
ആ എന്റെ ചേട്ടത്തി അമ്മയുണ്ട് അവരെല്ലാം എന്താ ഓവൻ ഉണ്ടായിട്ടും കേ ഉണ്ടാക്കാനോ ഓ വന് യൂസ് ചെയ്യാറില്ല.
അതെയോ?
പാതൃത തന്നെ പിന്നെ ണ്ടാക്കി അവര് നന്നായിട്ട് പ നന്നായിട്ട് അത് നല്ല പ്രൊഷണൽ ആയിട്ടന്നെ- പുറത്തെല്ലാം കൊടുക്കാൻ തുടങ്ങിട്ടുണ്ടായിന്നു. എല്ലാം ഗാർണിഷ് ചെയ്യാനും എല്ലാം പഠ ച്ച് അവര് എന്നിട്ട് പിന്നെ അതിനന് ശേഷം ഇങ്ങനെ ഫുഡ് ആൻഡ് സേഫ്റ്റിന്റെ, കോടല്ലം വേണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വീട്ടിൽ അത് ഒക്കെ ചെയ്ത് നന്നായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ക്കിട്ട് അവർക്ക് ടൈം ഇഷ്ടം പോലെുണ്ട് വേഗം പണിയെല്ലാം ആക്കി തിനായിട്ട് നിക്കും ഉം. നമ്മള് വന്ന,
ആ അത്ങ്ങനെ ഗ്യാസിന്റെ മുകളിൽ കുക്കർ വെച്ചിട്ട് അതില് ഇറക്കി വെച്ചിട്ടാ?
കുക്കർല്ലാണ്ട്ന്നെ അതിനായിട്ട് പാത്രം ഉണ്ട് പ ത്രം വെച്ചിട്ട് ചെയ്താല് ആവും ഉ.
ഹാ ശ്
ഊമ്
ഹ ഇത് കേക്ക് മേക്ക് യ്യാന്ള്ള തോ പാത്രണ്ടോ ഹയ് ശരി അ ആഹ്
ലെല്ലോ നെരെല്ലാം യൂട്യൂബിലല്ലൊ ഇപ്പൊ തന്നെ ഇ നോക്കിയാൽ കിട്ടും ഓവന്റെ ആവശ്യോന്നില്ല ഓവൻ ഇല്ലതെ തന്നെ വേറെന്തെങ്കില് ചെറിയെ കാര്യത്തിന് ചൂടാക്കാൻ മാത്രം ഫുഡ് ചൂടാക്കാൻ മാത്രാന്ന് പ്പോ ഓവൻ അവര് യൂസ് ചെയ്യുന്നെ ഇല്ലാച്ച അതിന്റെ കറക്റ്റ് ടൈം സെറ്റിങു തൊന്നും അറിയില്ലെങ്കില് അവര് നമ്മള് രാ തലേത്ത ഭക്ഷണം ചൂടാക്കാനായിട്ട് മാത്രം ഉപയോഗിക്കൂ ചെലവര് ആഹ് ഇതിൽ തന്നെ പഠിച്ചിട്ടുണ്ടാരുന്നു പാത്രങ്ങളിൽ ഉണ്ടാക്കുന്നത് കേക്ക്
ആഹ് ആഹ് ആഹ്
ഉം ഉംഊമ്
ഹൂം
അത് കുട്ടികക്ക്ള്ളതും പെട്ടെന്ന് അത് ആക്കി ആക്കി ശീലായ് പിന്നെ പ മട് മടിയൊന്നു ണ്ടാവൂല്ല. പെട്ടെന്നെ ന്നാവും പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഉം. ആഹ് ക്രീമ് പ്പല്ല എല്ലോം പ്പ വാങ്ങാൻ കൊറേ സാധനങ്ങള്ണ്ട് വിപിങ്ങ് ക്രീം എല്ലാം പിന്നെ ക്രീമ ടിക്കുന്ന മെഷീനെല്ലാം നമ്മള് വാങ്ങിട്ടുണ്ടായിരുന്നു ഇവിടെണ്ട് ബാട്രിൻ തയ്യാറാക്കാൻ ഇങ്ങനെ ആഹ് അതിന്റെ മെഷിയനൊക്കെണ്ട്. ഉം
അപ്പൊ ഇന്ന്ട്ടത് മു മുട്ടേക്കെ പൊട്ടിച്ചൊഴിച്ചിട്ട്
ആഹ് മുട്ട മെയിനായിട്ട് വേണ്ടതാണ്
അയ് ശരി ആഹ് അങ്ങനെ അപ്പ റെഡിയാവൂല്ലേ
ഉഉം ഹ് ഹ് ഹും
ആഹ് ആഹ് അല്ലപ്പ അയില് കളറ് ക നെറം വെയ്ക്കാനെന്താ ചെയ്യാ
ഏത്
കളറാള് ഓരോ പൂക അങ്ങ് അതെ ആഹ് അപ്പൊ അതൊന്നു ആഹ് ശരി ആഹ് ആഹ് അതൊന്നും കേ അങ്ങനെ ന്താണ് ഫുഡിന്റെത് ബു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല നമുക്ക് കഴിച്ചാ
ആഹ് ഒരു കുഴപ്പോ അതിപ്പ നമ്മള് ഏതിലാ ഫുഡ് കളർ ഇല്ലാണ്ടല്ലത് പുറത്ത് വാങ്ങുന്നതും ബേക്കറികളില് എല്ലാത്തിലും ഫുഡ്‌ കളറും ഉപയോഗിക്കുന്നില്ലേ അങ്ങനെ വിചാരിച്ച പിന്നെ കൺ ഏഹ് അങ്ങനെ അടുത്തടുത്ത് കഴിക്കണ്ടാന്നേ യുള്ളു സ്ഥിരമായിട്ട് ഉപയോഗിച്ചാലേ അയിന്റെ നമുക്ക് നമ്മള ശരീരത്തിനെ ബാധിക്കു ഏത് കാര്യാണെങ്കിലും എപ്പോഴെങ്കിലും ആണെങ്കിൽ കൊഴപ്പൊന്നുല്ല
ആഹ് ഇല്ല്യലെ
ഉംഊമ്
അപ്പൊ വർത്ത്ഡേയ്ക്കൊക്കെ അവിടെ വീട്ടിലെന്നേണോ ഉ കേക്കൊക്കെ ഉണ്ടാക്കണ്ടാവുല്ലേ ആഹ് ശരി
എനക്ക് മെനക്കെട്ട പരിപാടിയ എനക്കത്ര താല്പര്യല്ല ഹഹ് ഹ ഹ
ഇങ്ങനെ കപ്പ് കേക്കൊക്കെണ്ടാക്
ആഹ് അതൊക്കെ പിന്ന ആഹ് അങ്ങനെല്ലാം ഇഴിച്ച് വെക്കാം അതിനെല്ലാം അത് കപ്പ് കേക്കിന്ല്ല ഓവൻ തന്നാ നല്ലത് മറ്റേതിലേക്കാളും ഉം ഉം ഊമ്
ഉംഹ്
പിന്നെ ചോറല്ലത്
ച്ച് ഏഹ്
രാത്രി ചോറന്നെ വേണ്ടേ
അല്ലേ ചെൽപ്പോ ചപ്പാത്തി അല്ലെങ്കി ദോശ
അതെയോ ആഹ് ആഹ് ആരൊക്കെണ്ട് വീട്ടില് എല്ലാരും ഉണ്ടോ
ആഹ് ഉണ്ട് ഉണ്ട് ആഹ അങ്ങനെ നമ്മള് രാത്രി ചപ്പാത്തിയാവുമ്പോ ഇങ്ങനെ കുറുമക്കറി എന്തേലും ഉണ്ടാക്കും ഉം ദോശയാവുമ്പോ എന്തേലും ചമ്മന്തി ചട്നി അങ്ങനെ എന്തെലും ണ്ടാക്കും
വിശക്കത് ചോർന്നേക്കുള്ളതോ
ആ അതെ അതെ ആഹ ഇപ്പന്താന്ന് വെച്ചാ മാങ്ങയിടെ കാലല്ലേ അപ്പൊ നമക്ക് പ്രധാനം പഴ മാങ്ങ കറിയൊക്കെല്ലേ
അത്ങ്ങനെ പുളിച്ചേ ഇങ്ങനെ മാങ്ങ
പ ആ പഴുത്ത മാങ്ങല്ലേ
ആഹ ആഹ ആഹ
പഴുത്ത മാങ്ങ കറി വെക്കിയ ആഹ നല്ല രസാ ആ മൂവാ. മൂവാണ്ടൻ മാങ്ങയില്ലേ.
മൂവാണ്ടൻ.
ആ കൊറച്ച് നല്ല മധുരള്ള മാങ്ങ മധുരള്ള മാങ്ങ ആ നല്ല മധുരാ പുളി അധികയുണ്ടാവില്ല അങ്ങനെ ചെനച്ച് വരുമ്പോതന്നെ ഒരു നല്ല മധുരം ഉപ്പും മുളകും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റില്ലേ
ജാധത എടുക്കണ്ടേ കറിവെക്കാ.
അല്ല അ നന്നായി പഴുത്തത് എടുക്കാ നല്ലത്. പഴ മാങ്ങ കറി ഉണ്ടാക്ക പഴുത്ത എടുത്തിട്ട് കറി ഉണ്ടാക്ക ചെയ്യ ഒന്ന് കറി ഉണ്ടാക്കി നോക്കുയെന്നാ എന്നാ ശരി എന്നാ
ഓക്കെ ഓക്കെ ശരി
ആ ശരി